കേൾക്ക്ണില്ലേ ആഹ് ഹലോ നല്ല വിശേഷം
ആഹ് ഫുഡൊക്കെ കഴിച്ചാ
ഓ ഫുഡൊക്കെന്ന് നേരത്തെ കഴിച്
ആഹ് അതെ ആഹ് കഴിച്ച് കഴിച്ച്
ഉം ഉം ഇപ്പൊ വൈകുന്നേരത്തെ നോക്കാനായല്ലോലെ
ആഹ് ചായ കുടിക്കാനായി
ഉം വൈകുന്നേരെന്താ ബേക്കറിയാ
അല്ല ഇവിടെ എന്തെങ്കിലോക്കെ ഉണ്ടാക്കുപ്പൊ പഴപൊരി ഇണ്ടാക്കാൻ വേണ്ടി മാവോക്കാകിച്ണ്ട്
ഏഹ് നേര്ത്തെ ആക്കിയല്ലോ
ആഹ് പഴമ്പൊരിടെ മാവ് നേരത്താക്കിവെച്ചാ നല്ല സോഫ്റ്റ്ണ്ടാവും അപ് നേരത്തെ മാവ് കലക്കിയോക്കും
എന്നുണ്ടാക്കോ
ആഹ് മിക്ക ദിവസങ്ങളിലോരോന്നോക്കെ എണ്ടാക്കും
ഉം മാവില് എന്താ മൈദ മാത്രേ എങ്ങനെങ്ങളണ്ടാക്കിയേ
മൈദേം ഏ പിന്നെ കൊറച്ച് റവേം ഒരുന്നുള്ളരിപ്പൊടിം പിന്നെ പ ആഹ് പഞ്ചസാരയും ആഹ് പഞ്ചസാരയും ഏ കൊറച്ച് മഞ്ഞപ്പൊടിയിട്ടിട്ട്
ആഹ്
കലക്കിവെക്കും ഏലക്കായടെ ടേസ്റ്റ് ഇവിടാര്ക്കും ഇഷ്ടല്ല
ആഹ് ആഹ്
ഉം
കൊറച്ച് കൊറേ ഒരു മണിക്കൂർ വക്കുഓ
ആ ഒരു മണിക്കൂർ വക്കും
കാരടൂല
ഇല്ല ഇല്ല
അ വേറെനി പ്രശ്നല്ലേ
അല്ലാ വെറുതെ അല്ലാണ്ടന്നെ നല്ല സോഫ്റ്റ് ആയി വരും അപ്പൊ വെറുതെ നമ്മള് ശരീരത്തിന് കേടുള്ളത് ആ
ആ അതാ ഞാൻ ഉദ്ദേശിച്ചച്ച് നമ്മള് കൊറച്ച ചോറടിച്ചു വിട്ടലാ റവന്റെ എനിക്ക് അറിയില്ല
ഉം റവ ഇടാറുണ്ട് പിന്നെ ചെലപ്പ നമ്മുക്ക് ദോശമാവിന്റെ മാവ് ബാക്കി ഇണ്ടെങ്കില് നമ്മള് കൊറച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ട്ട എടുത്താലും മതി നല്ല സോഫ്റ്റ് ആകും
ആഹ ഉണ്ടല്ലേ പച്ചേരിന്റെ അതെല്ലാം ഉണ്ടകാ ദോശക്ക്
കൊറച്ച് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും
ഉ ഉം അതൊന്നറിയില്ല നമ്മളൊത്തർ സംസാരിക്കുമ്പോളാണല്ലോ പുതിയ അറിവുകളൊക്കെ കിട്ടാ
പലരും പല രീതിയിലല്ലേ ഇണ്ടാക്കണത്
ആഹ് ഞാൻ ചോറടിച്ചു വിട്ടുള്ളേ വേഗം
ആ
അപ്പൊ മൈതെന്റെ മൈതൊരു വലിവാണല്ലോ
ആഹ ചെലോര് കടലമാവിൽ ഇണ്ടാക്കും പഴംമ്പൊരി
ആ കടലമാവ് ആ വേറൊരു ചൊയാ
ആ
കടമാവോണ്ട് ഇണ്ടാക്കല് വേറെ ഒതില്ല എന്താണ് എന്തോരു പേരുണ്ടല്ലോ കടലമാവോണ്ട് ഉള്ളി അരിഞ്ഞിട്ടിട്ട് ഇണ്ടാക്കണ് ആഹ പൊക്കവട
പക്കാവട പിന്നെ ഉള്ളി ഭജി ഉണ്ടാക്ക് ആ പിന്നെന്താ സ്കൂളൊക്കെ തുറക്കാനായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചാ
സ്കൂള് നോട്ട്പുസ്തകം കൊറച്ച്ണ്ട്
ആ
ഇക്ക്ഒക്കെ വാങ്ങണം
ആ ഇനിപ്പാ രണ്ടീസം കഴിഞ്ഞ പിന്നെ സ്കൂൾ തൊടങ്ങില്ലേ
ആ
ആ
വാങ്ങണം നോട്ട് ടെസ്റ്റൊക്കെ പിന്നെ സ്കൂളീന്ന് കിട്ടല്ലോ യൂണിഫോംമ് അടിക്കാൻ കൊടുക്കണം ഇനി നല്ല തിരക്ക് ക്കാവും ഷോപ്പിലൊക്കെ ആഹ് വിടെ കിട്ടീല്ല സ്കൂളെത്തീല്ലേനി പാന്റും ഷർട്ടും ഷർട്ട് മാത്രെ ക്കിള്ളെ തോണ്ടാ വാങ്ങീല്ലേനി
ആഹ് ഇവിടൊക്കാ ന്ന്പ്പോ ടൈലറിംഗ് ഷോപ്പില് പോയപ്പോ നല്ല തെരക്കായിതു യൂണിഫോമിന്റെ തെര
ക്കാ ഒരുമിച്ചാണല്ലോ കിട്ട സ്കൂള്ന്ന് യൂണിഫോമ്ട്ടുമ്പോ
അവര്ക്കതാദ്യം തന്നാണ്ട് കൊടുത്തിട്ടാ മതി ആ രണ്ട് മാസ് പുത്തിന്റെ സ്റ്റാർട്ടിങ്ങില താവുമ്പ പിന്നെ കൊഴപ്പല്ല ആഹ് ഞ്ഞിതി തൊറക്കണേന്റെ ടുത്തണ്ട് കൊടുക്കും
ഏഹ്
ഈ തൊറക്കണ നേരത്തെവര് കൊടുക്കു ബുദ്ധിമുട്ടല്ലേ പിന്നെന്താ അവിടന്നെന്താ ചായക്ക്?
വടൊന്നു ഒര്ക്കി വെച്ചിട്ടൊന്നുല്ല ഓർക്ക് കുട്ട്യേക്കത്ര നിർബന്ധൊന്നുല്ല സ്കൂൾട്ട് വരുമ്പളാണ്
ആഹ് ചായക്കടി വേണംന്ന്ല്ലേ ഉച്ചക്കെന്തായിരുന്നു?
ഉച്ചക്ക് ബീഫ്ണ്ടാവല്ലോ ബീഫും മുരിങ്ങന്റെല താളിച്ചി
അതെ ആഹ് ഇപ്പപ്പെരുന്നാളൊക്കെ കഴിഞ്ഞോണ്ട്നി കൊറെ ബീഫ് ഉണ്ടാവല്ലോ ഉ ഉ ഊ
അഅ് വിട്ടില്ലേ
ആഹ് ഞാം ബീഫ് കഴിക്കൂല്ല
ല്യ ആഹ്
ഊ ഉം
തീരേ കയ്ച്ചില്ല വയറിനെന്തോ പ്രശ്നായ്റ്റാ?
അല്ലല്ല എനിക്കിസ്ടല്ല
ടല്ലായ്ട്ട ആഹ്
ആഹ് എനിക്ക് സഹതാപം തോന്നും
ചിക്കനോ?
ചിക്കൻ കഴിക്കൂലായിരുന്നു പിന്നെ ഇപ്പോ കാൽസ്യക്കൊറവൊക്കെ വന്നപ്പോ ചിക്കൻ കഴിക്കാൻ പറഞ്ഞു
ആഹ്
അപ്പ ചെറുതായിട്ടൊക്കെ കഴിക്കും വല്ലാണ്ട് കഴിക്കൂല കൊതിയൊന്നുല്ല ചിക്കനോട്
ആഹ്
നിവർത്തിയേട് വരുമ്പോ കഴിക്കും
വീട്ടില് പോറ്റ്ണ്ടോ?
ഏയ് അ ആദ്യണ്ടായിരുന്നു തറവാട്ടില് കോഴിയും പശുവും ആടും എല്ലാതുംണ്ടായിരുന്നു അപ്പവിടുന്ന് അറക്കണ കണ്ടിട്ടാണ് പിന്നെ ആഹ് വളർത്തണ കോഴിനെ ഞാൻ കഴിക്കൂല എനിക്കീ സഹതാപ ആടിനെ തൊക്കെ കണ്ടിട്ടേ നമ്മള് ചെറുപ്പത്തിലേന്നെ ഇത് ഇവരേറ്റ് നല്ലോണം അടുത്തിട്ട് പിന്നെ ഇവരല്ലേ ഈ ഇതാക്കണേന്നാലോയ്ക്കുമ്പോ
ഉം വളർത്ത്ണാവുമ്പ ന്തോരു ജാ ജാതിയാണ്
ആഹ് ചേലോര്ക്ക്‌ അങ്ങനെ ഒന്നും ഇല്ലാ
ഉം
സെലൊ ഇട്ക്കാ
ഇങ്ങള് ഒക്കെ സെറ്റാക്ക്യാ സ്കൂള് തൊർക്ക പോവാൻള്ളതൊക്കെ
ആഹ് സ്കൂളൊർക്കാന് ഇവടെ ബേഗും ഒരാൾക്ക് കഴിഞ്ഞ വർഷത്തെ ബാഗ്ണ്ട്
ഉം
പിന്നെ ഒരു ഗൾഫീന്നൊട്ന്ന ബേ ബേഗുണ്ട് അത് രണ്ടും മതിന്ന് പറഞ്ഞ് ഒരാൾക്ക്പ്പൊ ബാഗ് വേടിച്ച് യൂണിഫോമും എട്ത്ത്
ഇവിടേം ബേഗ് ഒന്നാം ക്ലാസ്സിലാക്കണാക്ക്‌ വേൾക്ക്‌ വേടിക്കണം ഒരു ബേഗ്ണ്ട് ഒന്ന് ന്ന് വേ വേടിക്കണം അപ്പ ആള് നാ ട്ടില്ല്യായ്റ്റേ ഒറ്റക്ക് പോവാള്ളതോണ്ട് ഇങ്ങനെ നേരം വെയ്കിയതാ നോട്ടുസ്തകം കഴ്ഞ്ഞൊല്ലം വാങ്ങിയെച്ചെന്നെ കൊറേ ഒന്നായിറ്റ് വാങ്ങിയിട്ടേയ്
ആഹ് ഇപ്പ നോട്ട്ബുക്കൊക്കെ എല്ലാവട്ത്തും നല്ല ഓഫറില് ഇണ്ടല്ലോ ഇപ്പെ
ആഹ് നോട്ട്പുസ്‌തകൊക്കെ നല്ല വെലെന്നോലെ
ഉം ഉം എന്താവോല്ലെ ആദ്യൊക്കെ ഇര് വതുർപ്പ്യെക്കൊക്കെ ബുക്ക് കിട്ടായ്രുന്നു ഇപ്പൊ ഇരുവതുർപ്പ്യെക്കൊന്നും ബുക്കന്നെ ഇല്ല ഉം
സ്ഥലത്തിനൊന്നും ഒരു വെലല്ല്യേയ്നി ഇപ്പ പർഞ്ഞേട്ട് നല്ല വെലേണ്ന്ന്
അമ്പതുർപ്പ്യ നാല്പത് രൂപ ഉണ്ടെങ്കിലേ ഒര് നോട്ട് ബുക്ക് കിട്ടൊള്ളൂ.
ആണോ.
എന്തായാലും ഒരാൾക്ക്‌ ഒരു പത്തെണ്ണെങ്കിലും ഒക്കെ വേണം.
ആഹ്.
ഉം.
ചെറ്യേ ക്ലാസ്സിലെ കുട്ട്യേക്ക്‌ വരേപ്പൊ തോന്നെ പുസ്തകൊക്കെ വേണ്ടെ ആദ്യൊന്നും അങ്ങനെ ഒന്നു ഇണ്ടായ്റ്റില്ലേയ്നി.
ആകെ നാലു അഞ്ച് ബുക്കൊക്കെ കൂടിപ്പോയ
നമ്മളൊക്കെ പഠിക്കുമ്പോ സ്ലൈയ്റ്റിലേയ്നി കൊറേ എയ്ത്ത്.
അക്ഷരം നന്നാവാൻ സ്ലെയ്റ്റെന്നേണ് നല്ലത്.
ആഹ് ഇപ്പ അയ്ന് അങ്ങൻത്തെ പെൻസില് എറങ്ങില്ല ഇപ്പൊ ഒരു വെല്ല്യെ തടിച്ച പെൻസിലാ. ഞാൻ മോന് സ്ലേറ്റ് വാങ്ങി കൊട്ത്തീനി പക്ഷേ ഓലയ്ലല്ല എഴ് ത് ല് ഓല് വേം പുസ്തകം ഇട്ത്തിട്ടാണ്. ആഹ് ആ പെൻസിലാണെ പി പിടിക്കാൻ സുഖാ പണ്ടത്തെ ആ പെൻസില് ഉര്ണ്ട പെൻസ് ഇപ്പതൊന്നും വെര്നില്ല ഇപ്പൊ ഒരു ചതുരത്ത്ള്ളെ വെല്ല്യെ തടിച്ച പെൻസില്
തടിച്ച പെൻസ്സില് പിടിക്കാൻ പറ്റാത്ത പോൽത്തെ പെൻസിലാ ഹയ്യോ.
അഹ് വെല്ല്യെ എയ്ത്താവ അയ്ല് എഴ്തിട്ട് മോനെ ഒന്നിലാക്ക്യേതാ സ്കൂൾള് ഒന്നാം ക്ലാസിൽക്ക്.
പി ങ്ങ് എന്താകറി എങ്ങനാ വെക്കണേ മറ്റേ ഇതാ.
ഇന്ന് താളിപ്പാ ആക്ക്യേത്.
ആഹ് അതെങ്ങനേ കഞ്ഞിവെള്ളത്തിലാ.
ആഹ് കഞ്ഞിവെള്ളത്തില് തോനെ ചെറിയ ഉൾ ചെറിയ ഉള്ളി. തോനെ ഇടണം അപ്പൊ ടേസ്റ്റ് ഇണ്ടാവും.
എങ്ങനെ വെളിച്ചെണ്ണൽ ചെറിയ ഉള്ളിയും പച്ചമൊളകും മൂപ്പിച്ചിട്ടാ.
ആഹ് മുപ്പിച്ചിട്ട് അയ്ലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് എലിയാട്ട് കൊടുത്താൽമതി.
ഉം ഞങ്ങളെ ഇങ്ങോട്ടൊന്നും അതില്ല.
ഇ കൊറഞ്ഞവെള്ളത്തില് തോനെ വെള്ളത്തിലാക്കരുത്.
ആഹ് കേട്ടിട്ടിണ്ട് ഞമ്മള് യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോ മുരിങ്ങാത്തളിപ്പന്നൊക്കെ കേട്ടിട്ടിണ്ട്.
ആഹ് ഉപ്പെ ഉപ്പേരിക്കൂല്ലേ ഉപ്പേരിക്കൂം. തേങ്ങ പച്ചമുളക് കൂട്ടി അടിച്ചിട്ടിട്ട് ഉപ്പേരിയ രസം.
ഉപ്പരിയും പിന്നെ. എന്തൊന്നാണ് മേഴ്ക്കരറ്റിയൊക്കെണ്ടാക്കും.
ആമ്മക്കറിയിലെങ്ങനെ.
അത് ഇപ്പോ പയറാണെങ്കില് വെളിച്ചെണ്ണയില്. പയറ് മാത്രം ഇട്ടിട്ട് കൊറച്ച് പയറും ഉളീം. ഇട്ടിട്ട് പിന്നെ മൊളക്പൊടിം മഞ്ഞ. പൊടിയിട്ടിട്ട് നല്ലോണാവെളിചണ്ണയില് അല്ല അല്ല ചെറിയുള്ളി. ആ നല്ലോണം മൂ ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ചിട്ട് ഇടുകും.
ആഹ് ക കടുക് ഇതൊന്നും ആദ്യം ഇടാതെല്ലേ.
ആഹ്. ചേലോര് കടുക് ഇടും ഇനിക്ക് കടുക് ഇഷ്ടല്ല.
ആഹ്.
ഞാൻ കടുക് വിരോതിയ.
കടുക്.
ആ ചെലോർക്ക് കടുക് ഇഷ്ടല്ലാത്തോര്. ഉണ്ടാവും ഞാനാദ്യം വിചാരിച്ചു ഞാൻ മാത്രണ് അങ്ങനന്ന്. ആഹ ഞാൻ പറക്ക്യക്കും കട്
കട്കണ്ടാൽ പെർക്കികൊടുക്കാൻ പറി
ഞാൻ കടക് പറക്കി വെച്ചിട്ടാണ് കഴിക്ക്യ.
ഉം എനിക്കിഷ്ട ദ്പ്പേരിയിലൊക്കെ.
ആ എനിക്കിഷ്ടല്ലാ കടകളിയിലൊക്കെ പോയിട്ട് മേടി ച്ചിണ്ടെങ്കില് ചെലെപ്പെ, കേബേജുപ്പേരീലൊക്കെ കേബേജിനേലും കൂ
ആ മ് അഎന്താ ഗുണള്ള സാധനാ തോണ് കടുക് ലുവാ ക്കെ രുവ എല്ലാം കൊണ്ടുവുള്ള സാധനാണ്.
ഉം വെക്കേഷനായിറ്റ് ടൂറൊന്നും പോയില്ല?
എങ്ങോട്ടും പോയീല്ല. ങ്ങൾ വിരുന്ന് പോയി അല്ലാതെ ആഹ ബീച്ചിലൊക്കെം കൊറച്ച് മുന്നൊക്കെ പോയിനി, ബീച്ചടു ത്താണ്. വല്ല്യ ദൂരൊന്നുല്ല.
ഉം ഞങ്ങക്കും ബീച്ചടുത്താണ്. ഒരു കൊറച്ച് നടക്കാനൊള്ളൂ.
ആണോ അത്ര അടുത്താ?
ഒരു പത്ത് മിനിറ്റ്, പത്ത് മിനിറ്റ് ഒന്നുല്ല. ഒരു അഞ്ചാറ് മിനിറ്റ് നടക്കാനുള്ളൂ. അതെ, ഞങ്ങക്ക് വിടെ നടക്കാനുള്ള ദൂരൊള്ളൂ ബീച്ച്.
ആഹ് ന്നാ ശരി വിളിക്കിണ്ട്ട്ടോ.
ആഹ ആഹ ആഹ ഓക്കെ.